ഏ അലോ കേക്കുന്നില്ലേ
ഹലോ ആ കേക്കണണ്ടാ
ആഹ കേക്ക്ന്ന്ണ്ട്
ആ ഹ ഞാന് ഇത് ഹ് സൗണ്ട് കേക്കയിറ്റെ ഞാൻ ആലോ ആലോ ഞാ പറയാ സ
ഏ നല്ല മഴയാണ്എന്ന് പറയാ
നല്ല മഴാണ് പോത്ച് ട്ക്കാ
പൊതച്ചെടുക്കൊന്നും അല്ല ഞമ്മള് ഒറ്റക്കാണ് ആഹ് അതാണേ ആഹ അയിന്റെടില് അതുണ്ട് അയിന്റെടില് മക്കളെ നോക്കാനും ഒക്കെ അല്ലേ ഹലോ കേക്കുന്നില്ലേ
മക്കള ആ അത് അതാണ് റൊ ഒറപ്പിച്ച ഞാജാത്ത്
ആഹ അതാ ഞാൻ പറണതേ
ആ യില് കേക്കണണ്ട് അങ്ങട്ടില്ല
ആഹ ഇങ്ങട്ട് കേക്ക്ണ്ട് ഇപ്പ അയിന്റെ എടീല് ഒന്ന് പോയോന്ന് തോന്നി
ആ ആയിഞ്ചഞ്ച് റേഞ്ച് പോവേക്കറെ എന്തൊക്കെ ന്നിട്ട് കുട്ടിളൊക്കെ എത്തി
ഓക്കെ ഓക്ക് ആഹ ഒക്കെ പഠിപ്പും വായനീലുണ് അവടെ അപ്പം മെല്ലാവടെ ഒതുക്കി ആ റൂമില് ആക്കിക്കാണ്ട് മെല്ല വാതില് അടിച് പോന്നാണ്
ആഹ് ശരി എപ്പളാതൊർ
നിയൌടെ ആഹ് ഓല് എപ്പളാ ഞമ്മളൗടെ ഫോൺ എടുക്ക്ണെ അൗടെ അപ്പോലെത്തും ഓലെ പഠിപ്പൊ
അ ആഹ് അപ്പൊരു വിതൊക്കെ ആയിട്ടുണ്ടാവൊയ് പിന്നെപ്പ അയിന്റെ അപ്പുറം പടിച്ചാ പിന്നെ എങ്ങനെ
അതന്നെ എഴുതാൻ കൊടുത്ത് കഴിഞ്ഞാല് ഞാൻ ഫോൺ വിളിച്ചാ നിക്ക്ണ്ടോന്നോല് ന്റെ ബേക്കി എന്താ പിന്നെ ഓല കാട്ടൻണ്ടിയെ ഇങ്ങട്ട് ഞാൻ വടിം ചട്ടകൈറ്റ് ഇവട്ന്ന് പായണം ചട്ടകങ് എട്ത്ത് കഴിഞ്ഞാൽ എവ്ട് കുടെ പായണ കാണൂല ഓല്
എവടെ കടക്ക്ണ് എവിടെ ഒതുങ്ങണന്ന്റിയില്ല അത് വരെ ഇങ്ങനെ പോരും
ആ അത് വരെ ഓല് ബാക്കിൽ വര് ആഹ് വെയ്ത്താലങ്ങനെ പോരും അതാണ് ഞമ്മക്ക് അതാണ്
ആഹ് അതാണ്ന്നെ അപ്പൊ നേരം പോകായ്റ്റും കെതിയെടും ആ അപ്പൊ നമ്മള ഇങ്ങനെ പറയും
ഉം ഓല് ഇല്ലെങ്കി അതന്നെയാണ് നമ്മള്പ്പോ സ്കൂൾക്ക് പോ ആഹ് ജലദോഷം പിടിച്ച്ക്ക്ണ് ഇച്ച് തോന്നി സൗണ്ട് കേട്ടപ്പോ
ആ ഞാൻ പിന്നെ വൈകുന്നേരം മോളെ എര്ത്തെന്ന് പോയി ഇല്ലെ വല്ല്യോളെത്തിട്ടില്ല ചെറുതിവിടെ ഇണ്ട് ആഹ് മോളെടുത്ത് പോയി അപ്പൊ പിന്നെ ചെന്നാ സൽക്കാരല്ലേ അ അപ്പൊ പിന്നെ ചായിം കടിയൊക്കെ കുടിച്ച്
ഉം
അമ്മായ്മ്മ ചെന്നതല്ലേ അത ആഹാ അമ്മായിമ്മിം അമ്മോശ ന്നല്ല അപ്പൊചായ കടിയൊക്കേ പൊരിക്കടിയൊക്കെ കൊണ്ടന്ന് ചായൊക്കേ കുടിച്ച് പിന്നെ കൊറച്ചേരൊക്കെ അടെ നിന്ന് അങ്ങനെ പോ ഒരു അഞ്ച്ഞ്ചരക്ക ആയിക്ക്ണ് എത്തിയപ്പോ
പിന്നെ വന്ന്ങ്ങാണ്ട് പിന്നെ ഇണ്ട് പോയി യിട്ട്പ്പോ ഒരു പത്ത് പന്ത്രണ്ടിസായി അപ്പൊ ഒന്ന് പോയോക്കാഞ്ഞാൽ ഒരു ഗതികേടെല്ലേ ഇതിൻ അരുല്യാകരുതൂലെ ഏ ഹഹ് ഹഹ് ബാക്കില്ലോ ല്യ ഒരു ഒരു അന്വേഷണോല്ല ഒരു വരവൂല്ലാന്ന് കേരുതുലെ ആ കര് അപ്പൊ ഹ്ഹ ഹ്ഹ അപ്പൊന്ന് പോയോക്കാഞ്ഞ ഇവിടെ അടുത്തന്നെണ് പത്ത്നിറ്റ് പോവാനുള്ളൂ പോവാനും തോനേ ടൈമും എണ്ണട്ച്ച് പൈസ് ചെലവാക്കോന്നും വേ
ഏ അങ്ങനെ അവുമ്പോ ഇങ്ങള് എട്കെട്ക്ക് പോണം
ആ പോണം ഹഹ് പിന്നെ എന്താന്നോ വല്ലാതെ മ്മള് വീര്യം മുട്ടി ചെന്നപ്പ അതു നെല്ലി വെലിം ഉണ്ടാവൂല അപ്പോ മ്മക്ക് കടി ണ്ടാവൂല ചായ ഉണ്ടാവൂലാ ഹ ഹ
ആ അമ്മള് വി ആ എട്കെട്കോകെ പോമ്പോളെ അതിന്റെ ഒരു ബുതി
ആ യിന്റൊരു വെലണ്ടാവോള്ളൂ ആ ഒന്ന് പോയാൽ ഒരവട്ടേലും ഒന്ന് പോയോ ആ പിന്നെ അ അപ്പത്തിന് പിന്നെ കൊടോ വാനായില്ലേ ആ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഹഹ് പിന്ന പോകുമ്പോ പിന്നെ വെറുതെ പോകാൻ പറ് റ്റൂലല്ലോ
അന്നെ എന്തെങ്കിലോക്കെ കൊണ്ടിതാക്കി പോണല്ലോ?
പ്പൊ വെറുതെ ഇത് ണ്ടായിട്ടൊന്നമല്ല ഓൽക്ക് ബുദ്ധിമുട്ടുണ്ടായിൻ എന്നാലും മ്മ ചെല്ലുബോ ന്തേലും കുട്ടിയാൾക്ക് ഇഷ്ടായിട്ട് പോണ്ടേ ഏതായാലും അങ്ങനെക്കേപോയി മ് ചായൊക്കെ കുടിച്ച് പോന്ന് ഏത ഉസാറില്യന്നു നല്ല ഇങ്ങള ങ്ങള അമ്മായി പറഞ്ഞ മായിരി ഇങ്ങളെ അമ്മായി പറഞ്ഞമായിരീന്നാല്ലേ കേക്കാൻ നല്ല രസ ആ പാത്തുമ്മന്റെ മരി ഹ്ഹ് ഹഹ് ഹ് ഹ്ഹ് ഹ് അത് രസ അതാന്നെനപോ ഇങ്ങളതും ഇങ്ങളെ സൗണ്ടും അതന്നെ ഓള വർത്താന തന്നെ അങ്ങനെ എന്റെ മനസ്സക്ക് ഇങ്ങനെ വരും ഏ ഏതായാലും ഇങ്ങൾ ചെന്നാ പേരിലൊക്കെ നല്ല രസായിക്കാരല്ലേ
പ്ഹ് പേരിൽ ഭയങ്കര അര ഇതെ മരിന്നെണ് ഇ ന്റെഅങ്ങളി
ആ അപ്പ തോ അപ്പ പിന്നെ അങ്ങോട്ടുംഇങ്ങട്ടും തല്ലേക്കാരം
പെരുന്താല്ലോയിച്ചാല് ഓ ഭയങ്കര രസ ഓ ദേമാതിരി ഞങ്ങളെ കടിച്ചു ഇപ്പഴും പെണ്ണട്ടി രണ്ട് കുട്ടിൾണ്ട് പറഞ്ഞിട്ട് കാര്യല്യ ഓ ഇപ്പോളും ആ പണ്ടേത്തെ മാതിരി അ തേ മരിന്നെ ഇന്നെ കടിച്ചിട്ടും ആ എന്തോരു ഇതാന്നയിന് ആഹ
പിന്നെ അങ്ങനെ അങ്ങട്ട് വർത്താനത്തിന് കിട്ടൂല ഓൻ ഒന്നും ഉണ്ടായിട്ടെല്ല ഓന് തോനെ പറയില
ച്ചാല് ഞമ്മള് അങ്ങനെ ആകുമ്പോ നമ്മക്ക് പിന്നിം പിന്നിം പോകാൻ തോന്നും.
പോകാൻ തോന്നും നേരം ആ അതന്നെ പിന്നെ നീ ആരും മുണ്ട്ണില്ല എന്ന നാത്തുമ്മാരും നാത്തുമ്മാരന്നെ അങ്ങനെ ആങ്ങളാരും അങ്ങനെ ആയാ പിന്നെ ഒന്നിനും തോന്നൂലല്ലോ നമ്മക്ക്
ആഹ എന്റെ നാത്തൂൻയ്ച്ചാല് ഞാൻ വന്ന് കഴിഞ്ഞ ഒരു പെരുന്നാ ക്ക്പോലും ഞാൻ വന്ന് കഴിഞ്ഞ ഓള് പോകൂല. ഓളെ വീട്ടില് പറയുമ്പം ആറ് ആ ആറ് മക്കളെക്കെണ്ട്ട്ടോ ആറു, ഏഴും പെൺങ്കുട്ടി യാളുണ്ടലി ഇങ്ങട്ട് ഇതേമാതിരി ഇങ്ങട്ട് ഓള് പോവൂല ഓള് ഞാൻ പോര്ന അന്ന് വൈന്നേരഓള് പോകളളൂ. ഇച്ച് പിന്നിം പോവല്ലോ പറഞ്ഞാണ്ട് ഓള അടുത്ത് തന്നെയാണ് പിന്നെ പറാല് ഇനിക്കും അങ്ങനെ ഒരു ഏട്ടത്തിയാളും അനിയത്തിയാളും ഇല്ലാതാക്കുമ്പോ ഞമ്മക്ക് അവിടക്ക് ചെല്ലുമ്പോ നമ്മളെ നാത്തൂമാരല്ലേ ആ
ആ അതന്നെ നമ്മള് വെറുപ്പിച്ചാതെ പോയാല് ആ വെറപ്പിച്ചാതെ പോയാല് മ്മക്കന്നും പോകാം അത്രേ ഉള്ളൂ ആൾക്കാരെ വെറപ്പിച്ചാ പിന്നെ അത് ആ ഞാന അങ്ങനെത് നാത്തമാര് നമ്മടു ഓലെടുക്കുമ്പോ നമ്മപ്പ ബക്കണ കൂടി കൊടുക്കണ്ട പിന്നെ എല്ലർക്കും മിച്ച് വർദ്ധിക്കാലോ മറ്റേ ഓല ഇങ്ങനെ എടുക്കുക നമ്മള് മ്മെ കുട്ടികളിയട്ടൊക്കെ ചെന്ന ഇങ്ങനെ നല്ലോ അവിടെ ഇരിക്കുക കട അങ്ങനെ ചെയ്താപ്പൊ ആർക്കും അടച്ച് യി വേക്കുമ്പോഴ തടുക്കുക അങ്ങനെ അതുമ്പ ഏതായാലും ഒരു കണ്ടറിയില്ല ഇപ്പൊ അങ്ങനെ കരുതുക അങ്ങനെ എപ്പഴൊക്കെ കഴിച്ചില്ല അങ്ങനത്താണ് കണ്ടറിവില്ല ഒക്കെയാണ് രണ്ടെണ്ണം കിട്ടിയത്
എനിക്ക് പറഞ്ഞാൽ അതിരി ഇങ്ങനെയാണ് ഞാൻ വന്നാങ്ങോട്ട്ഓള് പോകൂല ഓ ഇച്ചോള വേണം അവക്ക് അക്ക കറണം നിന്റെ കുട്ടിയക്കെ അങ്ങനെയണ ഓര് രണ്ടാളും ഇല്ലേ നായ സ്റ്റെപ്പമ്മ അങ്ങനെ നിക്കോ
ഇവിടന്ന് തന്നെ ചോയിച്ചു കണ്ടാ പോകുക ആതില്ലമ്മ പൈസല്ലേ അങ്ങനെ ചോദിച്ചാ അപ്പൊ അവിടെ ഒഓല ഇല്ലാഞ്ഞാ അങ്ങട്ട് ഓല വരിക്കോക നിക്കോ അല്ലെങ്കിൽ അധികം എളുപ്പങ്ങ ഇ പറഞ്ഞ മാതിരി പോകൂലട്ടോ പെരുന്നാക്കൊക്കെ ഞങ്ങള് ചെന്ന് രണ്ട മൂന്നീസ ലീവ് ഉണ്ടെങ്കിൽ ആ മൂന്ന ദിവസം നാല ദിവസം നിന്നിട്ട് ഞമ്മള് പോരുമ്പോ ആ പോയി ക്കിലേ പിന്നെ ഓലു പോകുള്ളു അങ്ങനെയൊക്കെ അല്ലേ ചെറുപ്രായം കുട്ടികളാകുമ്പ ചെ പോലെ വരക്കോക്കക്ക് വേണ പോകണംന്ന ഉണ്ടാവകല്ലോ അതൊന്നുമല്ല അതുങ്ങൾ ഉണ്ടാവുമ്പോ ൾ എല്ലാം അറിയും പോലു നിങ്ങള എപ്പഴും വരുന്നില്ലല്ലോ അറി അങ്ങനെയൊക്കെ ഇപ്പഴൊക്കെ നല്ല മനസാ അങ്ങനെ ആറ്റ പോയാ മതി ഉ
പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇച്ച നോ പെരുന്ന ഇവിടുത്തെ എന്റെ ഇവിടെ ഒരു നാത്തുനേള്ളു ഓള് എപ്പളെങ്കിലും എന്നാലും എനിക്ക് പോണന്റെ വീട്ടിക്ക് കാരണം ഞാൻ ഒര ഒറ്റ മ മോളല്ല ഉള്ളൂ അവിടെ ചെല്ലാല്ലേ പിന്റെ ഇമാക്ക് ഉപ്പക്ക് ഇപ്പ ഞാൻ ഞാൻ എതാ ചിന്തിച്ച ഞമ്മളും പോവാത്തയാല് അ യ്ന്ഇന്റെമാതിയേ പറയലതാ ഇജ് വരാത്തെഎത്താ പിന്നെ ഞങ്ങക്ക് പെരുന്നാൾ
ആ അപ്പൊ തോനെ വേറൊന്നും വരാണ്ടെങ്കിന്ന് ഓലെും കുട്ടയാളും ഉണ്ടാവും വർത്താനം പറയാനും എന്നു കരുത്തുംഇതിപ്പോ ആരും ഇല്ലല്ലോ വേറെ ആരും മോത്ക്ക് നോക്കാം
ആ ഒ ആണ്ടരത്തി ആക്കുമ്പോ ഇജ്‌വരാതെഎന്താ അപ്പ അതേമാതിരി ഞാൻ പോകും എത്ര ആരുണ്ടെങ്കിലും ആ അത ഇ ഇമ്പൾ നാത്തുൻ നാത്തൂൻവന്നാല് പോര വീട് കൊറച്ചടുത്ത് തന്നെയാണ് ദൂരമല്ലതല്ല അപ്പൊ ആ ആ നടന്ന് നടക്കാന്നുണ്ടെങ്കിൽ നടക്കാൻ മാത്രമേ ഉള്ളൂ
ആ
ഇപ്പോെള് എന്താ അടുംരാവിലെ പെരുന്നാൾ കുളിച്ച് കുളി ഇന്തൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ ഇങ്ങോട്ട് ഇങ്ങട്‌വരും എന്റെആങ്ങളിം നാത്തു നു ആ എന്റെ ഇമ്മീയും ആങ്ങളിയും നാത്തൂനൊക്കെ ആദ്യം ഇങ്ങോട്ട് വരും
ആ
ഇന്റെറ അടുത്ത് വരും പെരുന്നാക്ക് എല്ലാ പെരുന്നാക്കും എന്റെ അടുത്തേക്ക് വരാതെ പോവുലാ
ആ ആദ്യം വരും
ആ എങ്ങട്ട് വന്നതിന് ശേഷം ഓള് പോകുമ്പോ ഓളെ വീട്ടില ഇറങ്ങു
ആ
എന്നിട്ട് ഞമ്മളെെ എത്തുമ്പത്തിന് പിന്നെ ഓള് പോയി വരും അങ്ങനെത്തെന്നെ നിങ്ങള് പറഞ്ഞ മാരിതന്നെ എൻന്റെ നാത്തൂനും കാട്ടല് എന്റെ നാത്തൂനും അടുത്താണേ ഞാൻ നടക്കാല ദൂരള്ളു പറഞ്ഞാൽ നടക്കാല ദൂരം തന്നെ ഉള്ളൂ വണ്ടിക്ക് പോകുമപ്പോ അപ്പ റെ ഓള പേരൊക്ക കഴിഞ്ഞിട്ട് അണ് പിന്നെ നടന്നന്ന് പോയിത് അപ്പൊ വലിയ നാത്തൂന അങ്ങന തന്നെ ചെയ്യല്ല ഓള് ആദ്യം ഒന്ന് പോയിപോരും രാവിലെ ഞങ്ങൾ എത്തി നെന്റ മുന്നോ പോയി പേര് പറഞ്ഞുകാണ്ട് അങ്ങനെ പോയി പോരും ചെറുത് പിന്നെ അതും പോവുലട്ടോ ഓലത്ത് കുറച്ച് ദൂര അങ്ങനെ കൊറച്ച് പോകാണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ പോകലില്ല ഓൾ ഞങ്ങളൊക്കെ പോന്നീന് ശേഷേ പിന്നെ പോവുള്ളൂ ഓള് ഇപ്പോരണ്ടല്ലം ഒക്കെ ആയിട്ടുള്ളി കെട്ടിക്കൊടന്നിട്ട് അത് ചെറുദിനെ ആഹ ചെറിയ കുട്ടി കുട്ടിളാണേ ആ ഓല്ക്കൊക്കെ വേ പോരക്ക് തടിയിക്കണ്ടേ അങ്ങനൊ ഒന്നുമല്ലാട്ടോ വലുതിന് പിന്നെ കൊടുന്നിട്ട് അഞ്ച് അഞ്ച് വർഷമായി എന്നാലും ഓള് ആ ഓള് അടുത്തകോണ്ടന്ന് പോയി നിങ്ങൾ പറിണമായി അങ്ങനെ ഒന്ന് പോയി കാണ്ട് രാവിലെ പോരും നമ്മള് ചെല്ലുമ്പത്തിന് ഉച്ച ആവത്തിന് ഓള് ഇങ്ങേട്ടെത്തിയിട്ടുണ്ടാവും അത്ര ഉള്ളു ആഹ എന്തയാലും ആ രസം ഒള്ളൂ അല്ലെങ്കി നമ്മക്ക് നമ്മള ഇരിക്ക്ണോടത്ത് ഇഷ്ട്ടാണ് ഇങ്ങോട്ട് വരുമ്പോഴേള്ളൂ പിന്നെ കുറച്ച് താല്പര്യ കമ്മി എന്താ വച്ചാല് പിന്നെ വന്നാ പണിണ്ടാവുല്ലോ പണി ഇണ്ടാവല്ലോപിന്നെ ആലോചന പോകുമ്പോ നല്ല ഉസാറാട്ടോ വരുമ്പോ ഇ ഇക്ക്പ്പഞ്ഞ ഒക്കൊപ്പാടെ ഒക്കൊപ്പാടെ കുന്നൂടിയിട്ടുണ്ടാവും തിരുമ്പരിലോണ്ടാവും ഇതൊക്കെ അങ്ങനെ ആലോയിച്ച് പോരും
ഉം അന്നെയാണ് ഞാൻ ഇവിടെന്ന് അയിന് ഞാൻ എൻന്റെ വീട്ടിൽ വല്ലാതെ പോയി നിക്കു നിക്കു ലാഇനിപ്പോ എത്ര ലീവ് നമ്മക്ക് എത്ര മദ്രസ്റ്റ സ്കൂൾ ലീവ് എന്തായാലും എന്നെ നിർത്തണന്ന ഒരു ലിമിറ്റ് ഉണ്ട്
അല്ല ഒരിസം രണ്ട് ദിവസം നമ്മുക്ക് അത്രേ ഉള്ളത് കിട്ടുക രണ്ടിസം വേറി വന്ന ആ തോന്നപ്പ ഞാൻ ഇന്റെപ്പ മരിച്ചാരെണ് ഇപ്പൊ രു പ പത്ത് പന്ത്രണ്ടീസം നിന്നത്
ങ്ങള് ന്റെ ആങ്ങളപറയും അനക്ക് ഏത് ലീവ് കിട്ടിട്ടും കാര്യല്ല ജ് നിക്കൂല റിയും എന്നോട് അപ്പൊ ഞാൻ പറയും ഈ ലീവ് കിട്ട ഇപ്പൊ ലീവ് ട്ടുണ്ടല്ലോ അന്റെ മകന് ആദ്യങ്ങട്ട് വരണ്ട ഞാൻ അങ്ങട്ട് വരാറിയും അതറിയോ കുട്ടിയാൾക്ക് ആഗ്രഹം ഓൽകിന്റെ ടുത്ത് ഭയങ്കര ഇഷ്ടാ
ആന്റിനെ എല്ലാരും മയക്കിെടുക്കും അങ്ങന മാ ജ്യല്ലേ കുട്ടികളി മക്കളിയൊക്കെ മാറ്റ വായിക്കക്കുന്നാചല്ലേ
ഇന്റെമ്മ പ്പളും പറയ എനിക്ക് ഇന്റെ കുട്ടികളെ കാണാൻ എന്നെ കൊണ്ട്ണ്ടന്നെ വെക്കുള്ളൂ വേറെ ആർക്കും വെക്കൂലാന്ന്
ആ കുട്ടിയാളെയും വലിയൊലെയും ഒക്കെ
ആ